എന്താ അവ്ട സുഖല്ലേ
ആഹ് സുഖാണ് എന്താണ് ഏഹ് ആഹ ഇല്ല ഫ്രീ ആയ്ട്ടിങ്ങനെ ഉം
എ എനിക്കൊന്ന് വിളിക്കണ നേ രായല്ലല്ല കിട്ടികള് സ്കൂൾക്ക് വെരാന സ്കൂൾ വിട്ട് വെരാനായ്
ആഹ് കുട്ടികളക്ക വരാനായ്ട്ടുള്ള നേരായി അപ്പ പിന്ന അധിക നേരം കെട്ക്കാം പറ്റു
ഉം എത്ര പെട്ടന്ന നേരം പോണ്ന്നറിയോ
അതന്നെ ഉച്ചകയ്ഞ്ഞ പിന്ന സമയല്ല കൊറച്ചെരം കെടക്ക വെച്ചാല്
അതും നടക്കൂല്ല എത്ര പെട്ടന്ന പോണ് ദിവസം തന്നെ എത്ര പെട്ടന്ന കടന്ന് പോണന്നറിയോ
ഉം
ഉം പിന്നെ
ഏഹ എന്താണ് പ്പ എന്താ അവ്ടെ ആരക്ക്ണ്ട്
ഇവ്ടെ ഒരാള് ഓൽ ഇപ്പോ ഒരാള് വയറ്റ്ല്ണ്ട്
അതെല്ലെ അപ്പ പിന്നെ അയ്ന്റേതായേ ക്ഷീണത്തിലും കാര്യത്തിലൊക്ക ആവല് ആഹ് ആഹ് ആഹ് പ്രസ്‌ലെ പ്രസവിക്കാനായ്ല്ലേ ദിവസം നോ ഇതായ്ട്ടിരിക്കാവും
ഹ്മ്മ് ഹ്മ്മ് അല്ല അട്ത്ത മാസം ജുൺ മുപ്പത്തൊന്നാന്തിയാ ഡേറ്റ്
ഡെയ്റ്റ്ല്ലേ, ആഹ് എന്തെങ്കിലും ബുദ്ധിമുട്ടാളൊക്കെ ഇണ്ടോ
ആഹ് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് റെസ്റ്റ് പറയാൻ ബെഡ് റസ്റ്റെനി ഇപ്പൊ കൊ ഴപ്പൊന്നുല്ല ഇപ്പൊ പറഞ്ഞ് ചെറുതായിട്ട് ജോലിയൊക്കെയ്യാ ഇങ്ങനെ നടന്നിട്ടുള്ളതാ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ്
ആഹ് സിസേറിയനേയിരുന്നു ആദ്യത്തെ അല്ലല്ലോ ആഹ് അപ്പൊ പിന്നെ എന്ന് വേണമെങ്കിലും ആവാ ഇഞ്ഞ ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലാല്ലെ
ആഹ്
ആഹ് എനിക്കാണെങ്കി രണ്ടും സിസറിയനേന്ന് അപ്പ പി അപ്പവരാണ്ട് തീരുമാനിക്കും ഇഞ്ഞ ഡേറ്റിന് വന്നിട്ട് അങ്ങട്ട്
ആഹ് പിന്നെ കറക്റ്റ് ഡേറ്റ് ആവുലല്ലോ നല്ല സ്റ്റിച്ച് വ തുന്നിയതാനൊക്കെ ഇണ്ടാവല്
ആഹ് അല്ല നമ്മളിപ്പോ ഇങ്ങനെ ചെക്കപ്പിനൊക്കെ പോകുമ്പഴേ അവരിങ്ങനെ പറ ഒര് ഡേ റ്റ് പറയും വന്നിട്ടാണ്ട് അഡ്മിറ്റാവ, അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ നമുക്ക് എന്താണ് പസ്റ്റ്ത്തെനിങ്ങനെ കൊഴപ്പങ്ങളൊന്നും അങ്ങനെ വേദന അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തത്തിന് പിന്നെ കൊറെ ബുദ്ധിമു ട്ട്കള് വേദനൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഇന്നാലും അവര് ശ്രമിക്കൊന്നുംല്ല നോർമലാക്കാനൊന്നും, പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാലാണ് പിന്നത്തെ ബുദ്ധിമുട്ടേളൊക്കെ വേദനിം കാര്യങ്ങളും
അല്ല ഈ ഓപ്പറേഷന് ആവാൻ എന്താ കാരണം
അത് ഫസ്റ്റ്ത്തതിന് വെള്ളം തീരെ ഇല്ലാ തെ ബ്രയ്യായ്ണ്ടായ്ര്ന്ന് ആഹ് വെള്ളം ഇല്ലാത്ത പ്രശ്നൊന്നും സ്കാനിങ്ങില് ഇണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് പ്രസവി ക്കാനായ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എന്തോരു ഡൗട്ട് തോന്നിയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത പ്പോ തീര്ല്ലാണ്ട് വരണ്ട്ട്ട്ണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പിന്നെ റിസ് ക്ക്‌ട്ക്കാൻ വയ്യല്ലോ പെട്ടന്ന് അപ്പൊ ചെയ്തു അപ്പോ അത് കാരണം പസ്റ്റ്ത്തത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നോക്കാൻല്ല പിന്നെ ആ രണ്ടാമത്തതൊക്കെ പിന്നെ ഈ ആ ഒര് കണ്ടിനേഷൻല്ലാ അങ്ങട്ട് പോവള്ളൂ അല്ലാതെ ഹ്മ്മ് ഫസ്റ്റ്ത്തത് ഇങ്ങനെണ്
ഇണ്ട് നാ നാത്തൂൻ ഇണ്ടായിനി നാത്തൂൻ ഫസ്റ്റ്ത്തെ ഇതേമാതിരി സിസേറിയനേന്നു പക്ഷെ രണ്ടാമത്തെ പ്രസവം പ്രസവായി ഹലോ ഹലോ ഹലോ ഹലോ